ഹല്ലോ കേൾക്കുന്നുണ്ടാ?
ആഹ് കേൾക്കുന്നുണ്ട്. എന്തെക്കെണ്ട് വിശേഷം
നല്ല വിശേഷം. ഊണൊക്കെ കഴിഞ്ഞിലെ
ആഹ് കഴിഞ്ഞ്. കഴിഞ്ഞിലേ ആഹ് ആഹ് ഇന്ന് ഇന്നലെ ഒര് ഞങ്ങൾക്ക് ബിരിയാണിയായ്നി. ഇന്നലെ ഞങ്ങക്ക് നോമ്പെക്കേന്നല്ലോ
ആഹ്
അപ്പൊ അയിന്റെ ചിക്കനൊക്കെ ഇണ്ടായിനിന്ന് അങ്ങനേണല്ലോ. തലേന്ന് ബിരിയാണിയൊക്കെ വെച്ചാ പിറ്റേന്ന് ചിക്കനും മസാലയൊക്കെ ബാ ക്കിയേക്കാരല്ലോ ആഹ് ഇങ്ങക്കെന്താന്ന്? ഏഹ്?
ബിരിയാണി ഇന്നലെ വെച്ചാർന്നല്ലേ
ആഹ് ഇന്നലെ വെ ച്ച്. ആഹ് ഇന്നലെ ഞങ്ങൾക്ക് ഒക്കെ നോമ്പായിന അപ്പൊ പിന്നെ അങ്ങനെ ബിരിയാണി ഇങ്ങൾക്കെന്താന്ന്
ഞങ്ങക്ക് മീൻകറീം
ആ ആഹ് മീനൊക്കെ നല്ല ഫ്രഷ് മീൻകിട്ടണ്ടോ
ആഹ് ഞങ്ങക്ക് നല്ല മീൻ കിട്ടു ഇവടെ
ഉം കിട്ടണസ്ഥലാ ആഹ ആഹ് ആഹ് ഇവെടൊന്നു മീന് ഫ്രഷ് കിട്ടൂലപ്പൊ പഴകിയതൊക്കേണ് കിട്ടണത്
അതെല്ലേ ഉം
പിന്നെ ഭയങ്കര വെലയാണ് ചിക്കനും ഭയങ്കര വെലയാണ് എല്ലാത്തിനും ഭയങ്കര വെലേണ്. ഇന്നാലും ഉം ആഹ് അങ്ങനേണ് ഇന്നാലും ഞമ്മക്ക് ഈ ചോറിനെന്തെങ്കിലും കൂട്ടാന് എന്നുള്ളതില് എന്തെങ്കിലൊക്കെ വാണം ഒന്നുല്ലാഞ്ഞാ ചോററുങ്ങുലാ ആഹ്
എന്ത് ബിരിയാണിവെച്ച ചിക്കൻ ബിരിയാണിയാണോ ബീഫ് ആണാ
ചിക്കൻ ബിരിയാണിയാ വെച്ചത് ആഹ് പിന്നെ നിങ്ങള ആഹ് ചിക്കനൊന്ന് ഫ്രൈ ചെയ്യും ഇന്നെങ്കില് ഞമ്മക്ക് അത് ഒടയാതെക്കെ കിട്ടും അല്ലെങ്കി അമ്മക്ക് ഒടഞ്ഞ് ചെലപ്പോ അത് ഒടയും അല്ലെങ്കി വെള്ളണ്ടാകും അങ്ങനെയ്ക്കാരം ഫ്രൈ ചെയ്താ പിന്നെ ആ ഒര് ഇത്ണ്ടാവൂല
ആഹ് ആഹ് ആഹ് ആഹ് ആ ബിരിയാണി വെക്കും. ആഹ് ഞങ്ങളും ഫ്രൈ ചെയ്തിട്ടാണ് വെച്ചത് ആഹ് ഫ്രൈ ചെയ്തിട്ടാണ് വെച്ചത് മഴയണ്ട അവിടെ?
മഴ ഇന്ന് മഴ വെര്ന്ണ്ട് പഷെ മഴങ്ങട്ട് പെയ്ണില്ല അങ്ങനെ മൂടി മൂടിക്കൊണ്ടിരിക്കാണ് ചെറുതായിട്ടൊരു ചാറ്റ റ്റല്ണ്ട് പക്ഷെ അത് അപ്പ തന്നെ പോകും ഡ്രസൊക്കെ എടുത്ത് വെക്കുമ്പോതന്നെ പോകും
ആഹ് അതെന്നെ ആഹ് ആഹ് ഡ്രെസ മഴ ആഹ് ഇന്ന് രാവിലെ പെയ്താരുന്നു രാവിലെ വെയിലുണ്ടാരുന്നു പിന്നെ അത് കയിഞ്ഞ് മഴ പെയ്ത പിന്നെ ഇപ്പൊ വെയില് ണ്ട് എന്നാലൊരു മുടിക്കെട്ടക്കെ പോലെണ്ട്
ആഹ് അങ്ങനെന്നെ തന്നെ ഇപ്പൊ മഴക്കാലത്ത് അങ്ങനെയാണല്ലോ ഒര് ഒന്നുവിശ്വസിക്കാൻ പറ്റൂലല്ലോ മയയാ അതാണ് ഇപ്രാവശ്യ മഴ എല്ലാം ല്ലാത്തവസ്ഥയാണല്ല വെള്ളം ഉണ്ടാകാൻ സാധ്യത കൊറവാണ് ഇങ്ങനെ പോയാല് കുടിക്കാൻ പോലും വെള്ളഇണ്ടാവൂല അങ്ങനെയിക്കാരം
ആഹ് നിൻക്കെക്കെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ടോ
ഇല്ല ങ്ങൾക്ക് ഇരുവരയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ കഴിഞ്ഞ വേനല്ക്ക് കൊറച്ചരു നല്ലൊരു ചൂടുല്ലെ സമയയാണല്ലോ അപ്പം വെള്ളം കൊറഞ്ഞു അങ്ങനെ ബുദ്ധിമുട്ടിട്ടൊന്നില്ല വെള്ളം കൊറവ് വന്നു ജലനിധിയൊക്കെണ്ട് ഞങ്ങള വിടെ അപ്പൊ അതിലൊക്കെ കൊറ കെറവ് വന്നിട്ടിണ്ട് അല്ലാതെ പറ്റേ ഇല്ലാതായിട്ടില്ല
ആഹ് ആ ഞങ്ങക്കൊഴപ്പൊന്നുല്ല ഇതുവരെ ഞങ്ങക്ക് വെള്ളത്തിന്റെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല
ഏഹ് ഏഹ് ഏഹ് കെണറൊക്കെ ഉണ്ടോ സ്വന്തായിട്ട്
ആഹ് കെണറുണ്ട് കെണറുണ്ട് അതിപ്പോ നാല് വീട്ടാരാണ് ഉപയോഗിക്കണത് എന്നാലുഞങ്ങക്ക് വെള്ളം വറ്റുയൊന്നുല്ല
പിന്നാ അല്ല വെളളം അതന് കണ്ടുണ്ടാകും അല്ലെങ്കിൽ ഇപ്പ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുലല്ലോ ആഹ് ആഹ്
ഉള്ള കിണറാണപ്പം അയ് കാരണം വെള്ളം പറ്റിട്ടില്ല മക്കളൊക്ക്യ
മക്കള് മൂന്നാളുണ്ട് ഒരാള് ഇന്ന് സ്കൂള്പോയി ഓൽക്ക് വെള്ളി അവധിയാണ് ഇന്നലെ അവധിയാണല്ലോ
ആ ഇന്നലെ അവധിയാ ആ ഇന്റെ മോൾക്കും ക്ലാസ് ഇണ്ട് ആഹ്
അവന് പോയിട്ടുണ്ട് നാലരൊക്യ ആവും എത്തണെങ്കി നാല് മണിക്ക് മൂന്നേ മുക്ക ക്കാലിന് വിടും നാലരയാവും എ ത്തണങ്കി ഉം അടുത്ത് അല്ല വണ്ടി വാണം
ആഹ്
വണ്ടിക്കാണ് അല്ലാഞാ നടക്കാല്ല ദൂരല്ലാണ് എന്നാ വണ്ടിക്കില്ലേ ആ ഇത്ര ഇതില്ലാണും ഇന്നാലും വണ്ടിക്ക് പറഞ്ഞേയക്കണം നടക്കാം അടു പറ്റില്ലല്ലോ ഈ മെയിൻ റോഡിനൊ ക്കെ പോകുന്നതോണ്ടേയ് റോഡ് ക്രോസ് ചെയ്യ അങ്ങനെയൊക്കെ ആവുമ്പളേയ് പക്ഷേ ഇവടെ എല്ലാ കു ഞങ്ങളും ഞങ്ങളെ ചുറ്റ് വട്ടത്തി ഉള്ള എല്ലാ കുട്ടികളും വണ്ടിക്ക് ബസ്സിനാ പോകല് ഉം ബസ്സില്ലാ ഞാല് പേടിയാണ് ഇപ്പത്തെ കാലത്ത് കുട്ടിയാളെ നടത്തി വിടാനും പാട്ല്ല വണ്ടികള് ഇങ്ങനെ ചീരിപ്പായിണ നല്ല മെയിൻ റോഡാണ് മറ്റേ റബ്ബറൈസ് റോഡാണ് ഉം ഇങ്ങനെ ആവുമ്പോ നല്ല വീതി ഇള്ളതാണ് സൈഡുകളിലൊക്കെ നടപ്പാത പോലെയാണ് അങ്ങനെയൊകാവുമ്പോ നല്ല വീതിയാണല്ലോ
ആഹ്
ആ അപ്പ പിന്നെ മക്കള് സ്കൂളിന്റെ അവിടന്ന് തന്നെ മാഷന്മാര് കുട്ടികളെ കൈ കുട്ടികളെ റോഡ് ക്രോസ് ചെയ്യിപ്പിക്കലാണ് അവരുടെ സ്കൂളിലൊക്കെ പിന്നെ ഓള് നാലിലാണ് മോളാണ് രണ്ടാള് ചെറുത് ആഹ് ആൺകുട്ടികളാണ് ഒരു ആ ഡെലിവറി കഴിഞ്ഞ് നിക്കാണ്
ആഹ് ആഹ്
പിന്നെ എന്താ? ഇങ്ങൾക്ക് എങ്ങനെ ആരൊക്കെ? എത്ര ആള്ണ്ട്?
ആഹ് ഇൻക്ക് മൂന്ന് പേരുണ്ട്. രണ്ടാണും ഒരു പെണ്ണും.
ആഹ് ആഹ്
പ്ലസ് ടു മൂത്താള് പ്ലസ് ടു. രണ്ടാമത്താള് ഒമ്പതില് എളയത് യു കെ ജി. ഉം
ചെറുതാരാ? പെണ്ണാണോ?
ചെറുത് മോണ്. മോനാണ്.
ആഹ് മോന്. ആഹ് ആഹ് എ എങ്ങനേണ്ട്? സ്കൂളി പോകാനൊക്കെ മടിയൊക്കേണ്ടോ?
ഏയ് കുഴപ്പൊന്നുല്ല അംഗൻവാടിയിലൊക്കെ പോയ കാരണം കൊണ്ട് സ്കൂല് പോ
ക്കാൻ ആഹ് കൂട്ടിന് ആളൊക്കെണ്ടാകുമ്പോ പോവാക്കാരം
ആഹ്
ആഹ് വീട്ടിൽ ആരു, വീട്ടില് വേറെ ആരുല്ലല്ലോ.
ഇല്ല ഇല്ല
ഹസ്ബൻഡ് എന്താ ചെയ്യിണെ?
ഹസ്ബൻഡ് ഡ്രൈവർ ആണ്
ആഹ് ആഹ് നാട്ടിലാണോ? ആഹ് ആഹ്
അവിടെയാ? ആഹ് ആഹ് ആഹ് ഉവ്വ ഉവ്വാ ആഹ് ആ ആ
ഓർഡർ ചെയ്യുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുക്കലാ
ആഹ്
ദൂര സ്ഥലങ്ങൾക്കൊക്കെ പോവും. വല്യ വണ്ടി ചെലപ്പ വല്യത്, ചെലപ്പ ചെറുത് അങ്ങനെ അവര് അങ്ങനെ ഒര്തന്നെ ഓരോ സ്ഥലത്തേക്ക് ഓര് കൊ കൊറെ വണ്ടി വെര്ന്നാല് വല്യ വണ്ടി ഉപയോഗിക്കും
ആഹ് കൃഷി ഇല്ല നിങ്ങക്കയിനുള്ള സ്ഥലൊയില്ല
സ്ഥലല്ല. ആഹ് ആഹ് ആഹ് ഞങ്ങൾക്ക് ഞങ്ങളെ ആശു പിന്നെ ചെറുതായിട്ട്. മഞ്ഞള്, കപ്പ, വാഴ പ്ലാവ്, മാവ് അങ്ങനെയൊക്കെയുള്ള ചെറുതായിട്ട്. ആ ചക്കയ്ക്ക് ഇപ്രാശ്യം ക്കണ്ടായിനി. ഞങ്ങൾക്ക് പിന്നെ വീട്ടിലല്ലെങ്കി ചുറ്റുവട്ടത്തിലെല്ലാ വീടുകളിലുമുണ്ട്. ഇപ്പോ ഇന്നലേം ചക്ക കിട്ടീന് ഇപ്പോളുണ്ട് ചക്ക മാങ്ങ കൈയിട്ട്
ആ മാങ്ങ കയിഞ്ഞ്ട്ടാ
ആഹ് നിങ്ങക്ക് ചക്കയൊക്കെ കിട്ട്വോ? ചക്കയും മാങ്ങയും ഒക്കെ കിട്ടോ?
ക്ഷേ ഇവടെ ഇവിടെങ്ങട് ചക്ക ഏഹ് ആഹ് ചക്ക എന്റെ വീട്ടിന്ന് കൊണ്ടരും
ആഹ് ആഹ് ആഹ് അവിടെ വീട്ടിലുണ്ടോ? ഏഹ് ഏഹ് ഏഹ് ഏഹ് ഏഹ് ഏഹ് ഏഹ്
ചക്കേംകൊണ്ട് എന്തക്കെ ചെയ്യും?
ചക്ക കൊണ്ട് നമ്മക്ക് കൂട്ടാനാക്കിണ്ട് ചക്ക പച്ചമുളകും ഉപ്പിട്ട് കൂട്ടാനാക്കി വെക്കുവല്ലോ
ആഹ്
ആഹ് അങ്ങനെ വെക്കും ചക്ക പൊരിക്കലുണ്ട് അങ്ങനെ നിങ്ങള് നിങ്ങളെങ്ങനെ ആ നിങ്ങളെങ്ങനെ വെക്കല്
ഞങ്ങള് ചക്ക വറക്കും പിന്നെ ഉള്ളി മുളകക്കെ ചതച്ച് തോരൻ പോലെ വെക്കും ഉം പിന്നെ അടയിണ്ടാക്കും ചക്കട പഴുത്തതക്കെ ചക്ക അട ഇണ്ടാക്കും
അട ഇണ്ടാക്കൂലേ അടയിണ്ടാക്കലേ ഏത് എലയൊണ്ടാ
ഈ കറുവപ്പട്ട ടല്ലല്ലേ
ആഹ് കറുവപ്പട്ടെന്ന ഇവിടക്കെ പറയാ ആ കറുവപ്പെട്ടക്കെ കി എല മൂത്ത മരോണ്ടവിടെ
അടിച്ചുമ്മി കറുവപ്പട്ടടെ മരം ഇവിടെയില്ല ഞങ്ങടെ അടുത്തൊക്കെയിണ്ട് അവിടുന്ന്
ആഹ് ഏഹ്
അവിടന്നു പോയി പറിച്ചോണ്ട് വരും ആഹ് അല്ലെങ്കി പിന്നെ വാഴയിലലാണ് മിക്കപ്പോഴുണ്ടാക്കണത്
ആഹ് ആഹ് ആഹ് വാഴ വാഴയിണ്ട വീട്ടില്
വാഴയില്ലാ വീട്ടില് അവടെ തൊ ട്ടടുത്തുന്നൊക്കെ ത് കൊണ്ടന്ന അങ്ങനെക്കെ അടയിണ്ടാക്കും
ആഹ് ആഹ് പഴുത്ത ചക്ക അങ്ങനെ തിന്നില വെ ക്കേഷനക്കെ അങ്ങനെ പോയി കൊഴപ്പന്നുല്ലാതെ ഞങ്ങക്ക് പെരുന്നാള് ഒക്കെ അല്ല അയിലാണല്ലോ കഴിഞ്ഞത്
ആഹ് അതന്നെ
പെരുന്നാളക്കെ ലീവിന് വിരുന്നു പോക്കൊക്കെ ശരിയായല്ലേ വിരുന്നു പോക്കിനൊക്കെ മദ്രാസ് സ്കൂള് ഒരുമിച്ചില്ലാത്തതുകൊണ്ട് വിരുന്നു പോക്കിനക്കെ പറ്റി അല്ലെങ്കി ഞങ്ങക്ക് ഒന്നെങ്കി സ്കൂളുണ്ടാവും അല്ലെങ്കി മദ്രസണ്ടാവും ആഹ് അടച്ചൾച്ച് നിങ്ങളക്കെങ്ങനെ പോയി
വേറെന്ത് വിശേഷോക്കെ
ഏഹ് ഇങ്ങൾക്കെങ്ങനെ വെക്കേഷനൊക്കെ
ഞങ്ങള് വല്ല്യ ടൂറൊന്നും പോയില്ല ലോക്കലൊക്കെ പോയി.
അതക്കെ ആഹ് ആഹ് വണ്ടി വണ്ടി സ്വന്തം വണ്ടി ഉണ്ടോ
സ്വന്തം വണ്ടി ബൈക്കോള്ളു വേറൊന്നുല്ല. വേറെ വണ്ടികളൊന്നുല്ല എല്ലാരും പോവൂലേ ഞങ്ങള് പോവുമ്പ ആരെലൊക്കെ കാറൊക്കെ വിളിച്ചൊണ്ട് എടുത്തുകൊണ്ടൊക്കെ പോവും.
അങ്ങനെ ആഹ് അല്ല ബൈക്കില് എല്ലാരും കൂടിം കയ്യുലല്ലോ എഹ് എഹ് ചെറിയ മക്കളെ ക്ക്യാണെങ്ങി എങ്ങെനേനൊക്കെ കഴിയും വല്യ മക്കളായ കഴിയൂലേ
ആഹ് വല്യമക്കളായ
ഉം ആഹ് മക്കൾക്കിന്ന് സ്കൂൾ ഉണ്ടാവൂലല്ലേ ഇല്ല ബൈക്കെള്ളൂ ഇല്ല ബൈക്കള്ളൂ ബൈക്കുള്ളൂ ഇപ്പോ ഇത് പോവുവാണെങ്കിൽ നമ്മള് ആരുടെങ്കിലൊക്കെ വണ്ടി വാങ്ങും അങ്ങനെയാണ് പിന്നെ ഞങ്ങക്ക് എവിട ഏഹ് ഇപ്പളല്ലേ രണ്ട് ചെറിയ മക്കള് രണ്ടാള് ഇപ്പണ്ടായത് ഒര് മോളായന്ന് ഞങ്ങള് ബൈക്കിലെന്നെ എവടെ പോ ക്കായാലും പോകല് ചെറിയ മോന്റെ ഏഹ്
മോളെ മോനാണ് ഇപ്പൊ ലാസ്റ്റത്തെ മോനാണോ
ആഹ് മോനാണ് ലാസ്റ്റിത്തും അതിന്റെ മേലല്ലതും മോന് അയ്മ്പത്തി ആഹ് അയ്മ്പത്തിയഞ്ച് നാളക്ക് അയ്മ്പത്തിഞ്ച് ദിവസം
അത്രയട്ടൊന്നുല്ല അമ്പത്താറാവണൊള്ളു ഉം
എ ആഹ് എന്റെ വീട്ടില അവിടെ ആയിരുന്നു ഹസ്ബൻഡിന്റെ വീ ട്ടിലായിരുന്നു ഇപ്പം എന്റെ വീട്ടിലാ ഉം ന്നാ പിന്നെ എന്തൊക്കെണ്ട് അല്ലാ തൊണ്ണൂറൊന്നും കഴിയൂല അറുപത് അറുപതാകുമ്പോ പോകും ആഹ് പി പിന്നെന്തൊക്കെണ്ട് ന്നാ പി ആഹ് നോർമലാണ്
ആഹ് ന്നാ ശരി
ആഹ് ഓക്കെ ന്ന ആയിക്കോട്ടെ